ഹലോ കേക്ണ്ടോ
കണ്ട് കേക്ണ്ട് വെറുതെ വിളിച്ചതാടി
ആ ആ
വെറുതെ ങ്ങനെ ഇരുന്നപ്പൊ വിളിക്കാൻ തോന്നയേപ്പം പ്രത്യേകിച്ച് ഒന്നൂല്ല അങ്ങനെ എന്താ വിശേഷം
ഷം
ക് സുഖല്ലേ
പിന്നെ വയങ്കര സുഖല്ലേ ഞങ്ങക്ക് പെ എക്സാമാണ് അ
ആഹ്
ന്റെ കഴിഞ്ഞാ
എൻ്റെ ഏ ഫസ്റ്റ് ഫസ്റ്റ് ഇൻ്റേണല് അടുത്ത രണ്ട് വീക്കെന്ഡ്
ഓക്കെ ഓക്കെ
അങ്ങനെ നിന്റെ നിനക്ക് എന്ത എക്സാമാ
ഉം കടുത്തായ് ച്ചാ മറ്റേ അയർ
അറിയണ്ടാ ഏ എവിടെ നിങ്ങളെ കോളേജിലാണൊ വേറെ പുറത്തുള്ള കോളേജിലാ
ഇതുവരെ വന്നിട്ടില്ല എപ്പഴാന്നറിയില്ല
ആ
ഉം
അങ്ങനെ
ഉം
അങ്ങനെ എന്താ പരിപാടി എന്താ ക്കെ എന്താ ചെയ്യണെ എന്താ ചെയ്യണ
ഫുഡ്‌ കഴിക്കാൻ വേണ്ടി താഴെ പോയതാ പോയി നോകുമ്പ ണ്ട്
ഏ
പിന്നെ എന്നോരു പുളിക്കറിയ പിന്നെ ഞാൻ പിന്നെ ഇച്ചിരി റെയ്സ് ഓഡെറെയ്തിട്ടുണ്ടായിരുന്നേ പ്പ അത് വന്ന് കഴിക്കാന്ന് പർഞ്ഞു നിക്കണ്
ആ
ഉം ഉം പിന്നെന്താ പിന്നൊന്നുല്ല
എനിക്കെ ഗ്യാസിന്റെ ചെറിയ പ്രശ്നണ്ട്
ആ ആ ആന്നെ അന്ന് ത്പോലെ പറയണ്ടായിരുന്നു ഹോസ്പിലിൽ കാണിച്ചില്ല
പേടിച്ച് കൊണ്ട് കാണിക്കാൻ വേണ്ടി സ്ത്രീ കണ്ടേ
ആ
അത് ഇപ്പം പ്പം പർഞ്ഞില്ല
ഓ ഡെയ്റ്റ് കഴിഞ്ഞ
ഇല്ല ഡെയ്റ്റ് കഴിഞ്ഞിട്ടില്ല
കഴിച്ച
ഏ ഞാന് ഇതന്നെ ചോറും ഞാനിപ്പ വീട്ടിലാ ചോറും മുട്ട പൊരിച്ചതും പപ്പടം ചമ്മന്തി പിന്നെ നല്ല ഇന്നലൊരു മഴ പെയ്ത ആ മഴയിലൊരു വാഴാടെ വാ പേഴേടെ കൊല ഞാലി പൂവൻ പഴ അത്ങ്ങനെ മൂത്ത് മൂത്ത് ക്ക്ണ് ശെ പഴ്ത്തിട്ടില്ല ചെറിയൊരു മൂപ്പൊക്കെ വന്ന് ണ്ട് അപ്പൊ അതോടിഞ്ണ്
അത് കറിവെച്ചു
അത് എ് തൊലി കൾഞ്ഞ്ട്ട്
ഉം
നന്നായി തൊലി കൾഞ്ഞ് ചെറ്തായി അര്
ഓ ഉം
അയ് മെഴ്ക്ക് പൊര്ട്ടി വെക്കാ അയ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
ഉം ഉം
ഏ വെളിച്ചെണ്ണെൽ ആദ്യം കട്ക് ഇട്ട് വാട്ടിയിട്ട് അയിൽ ചെറെ ഉള്ളി ഇട്ടൊട്ക്കാ ചെറെ ഉള്ളി ഇട്ടൊട്ത്തിട്ട് ചെറെ ഉള്ളിം വെളുത്തുള്ളിം ഏ ഇഞ്ചിം ഇട്ട്ട്ട് ഏ കൊർച്ച് പച്ച മൊളകും കറെപ്പില ഒക്കെ ഇട്ടൊട്ത്താണ്ട് നന്നായി വഴറ്റാ നന്നായി വഴറ്റി വെരുമ്പോത്തിനും ബ്രൗൺ ആവണ്ടട്ടോ വയന്റാമതി ന പത്ത് മിൻറ്റ് ഏകദേശം ഒരു പാകം ന്നട്ടയില് കൊറച്ച് ലാസ്റ്റ് അമ്മളയ്ന് കൊറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചൊട്ക്കാ സെറ്റ് സാനാവും.
പക്ഷെ ഞാന്, ഞാനാസാനം കഴിക്കൂലെടി മറ്റ് സാനല്ലേ ഉണ്ണി തണ്ട്ല്ല്യേ ആ അത് കഴിക്കും, ഇത് ഈ ആ ഈ പൂ കഴിക്കൂല.
പൂവല്ലടീത്.
ഉം അപ്പ ശെരിക്കാ ആഹ്
പൂവ്വ്
എടീ ആ മറ്റേ ആ പഴ പഴത്തിന്റെ ആ കൊലേന്റെ അവസാനണ്ടാകുന്നൊരു സാനല്ലേ
അതല്ല ഞാൻ പറഞ്ഞേ ഞാ പറഞ്ഞത് പഴം കായല്ലേ
പച്ചക്കായോ
ആ അത് മൂത്തിട്ട്ണ്ടാന്ന് പഴ്ക്കാൻ വേണ്ടി വെച്ചതാ മൂത്തമ്മാനേ ഈ പൂവ നമ്മള് മുന്നേ ഒടച്ചിട്ട് അത്ങ്ങനെ ഇരി ശെനി ഞാ കിട്ടോത് ന്നട്ട് അതിന്റെ മോളിന്ന് ഓരോ ലെയർങ്ങനെ എടുത്ത് കളഞ്ഞിട്ട്, അത്ൻ്റെ ഉള്ളിലൊര് സാനണ്ട് അയില് നല്ലൊരു മധുരാ തേന്ണ്ടാവും പൂമല് എന്നിട്ട് ആ തേൻ ഞാള് കുട്ച്ചിട്ട് ഇതിങ്ങനെ കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞി ലാസ്റ്റ് അമ്മക്കൊരു ചെറിയൊരു കൊടോപ്പനെ കിട്ടും ഇങ്ങളവടെ എന്താ പറയാ അമ്മളവ്ടെ കൊടപ്പന്നാ പറയാ
ഞങ്ങളെ ഇവടെ പൂ ന്നാ പൂ ന്നാ പറിയാ
പൂ ന്നാ പറിയ ഇന്നട്ട് ഞങ്ങൾ അത് അയ് ഇഞ്ഞ് കളഞ്ഞിട്ട് അമ്മൾ കുഞ്ഞീതാക്കി അരിയും നന്നായി അര്ണ് അര്ൺട്ട് അതും ഓൽ ഉപ്പേരി വെക്കും അതിങ്ങനെ ഉപ്പേരി വെച്ച്ട്ട് കഴിക്കുമ്പോ ഒരു ചവ പച്ചെല നമ്മൾ ചവക്ക്ണ പോലെ ഒര് ഇതാ അയിന് പ്രതേകിച്ചൊരു ടേസ്റ്റ് അതിന് അതിനെന്താ
വന്നിട്ട് കുഞ്ഞ് കുഞാക്കിയിരിയും എന്നിട്ടതില് മറ്റേ കൊള്ളും അല്ലെങ്കിൽ എന്തേലുമൊക്കെ ഇട്ട് അങ്ങനെയാണ് കറക്-
ആ മുതിരന കൊള്ളന്നാണല്ലേ പറയാ ആ അതും മുതിര കൂടിട്ടുണ്ടനാ ഞങ്ങളിന്ന് ഡയറക്റ്റ് വരും.
ആ പിന്നെ എനിക്കിഷ്ടല്ല ഞാനത് കഴിക്കലില്ല ഉം മറ്റേ ഉണ്ണിത്തണ്ട് കഴിക്കും ഉണ്ണിത്തടം മുതിരയും അതും കൂടെ
ആ ഉണ്ണി തണ്ടും പയങ്ങ മുതിരവച്ച ടമ്മ പയറാണ്
ആ അങ്ങനെ വെക്കൂട്ടാ ഉണ്ണിത്തണ്ടും പയറൊക്കെ വെക്കും ഉം മറ്റേ വെള്ളപ്പയറില്ലേ
അതെങ്ങനെ നിങ്ങെ വെള്ളപ്പയറെന്ന് പറയണ ബ്രൂ ലെ കണ്ടേ പിന്നെ എന്തിനാ വെള്ള പയ-
അതറിയില്ല ഞങ്ങൾ അങ്ങനെ ന്നിട്ട് അങ്ങനെങ്ങനെ അവിടെ ഞങ്ങളടക്കെ അങ്ങനെ പറയാംവെള്ള- വരുന്ന പറയാം
ഞാന് ഞാന് ഒരു പ്രാവശ്യനോട് ഒരു കുട്ടി വെള്ളപ്പയറ് വെള്ളപ്പയറ് വെള്ള കളറില ഒരു പയറ് ഞാൻ കണ്ടിട്ടില്ലല്ലോ മെയ്നായിട്ട് പയറന്ന് പറഞ്ഞാ രണ്ട് പച്ച കളറിലെ പയറ്- നീളത്തിലൊരു പയർ അതിന് നമ്മൾ പച്ചപ്പർ തന്നെ പറയാ അതല്ലാണ്ട് പിന്നെ-
അതുപോലെ അതുപോലെ തന്നെ അതുപോലത്തെ ആ പയർ മാത്രമ ഉള്ളൂ ഉള്ളിലുള്ള ഒരു
അത് അത് അത് മനസ്സിലായ അത് ആ അതിന് അത് ബ്രൗണ് കളറില്ല അയിന് ഞങ്ങള് പറയ ഉണക്കപ്പയറന്നാ പിന്നെ വേറെ ഒരു പയറല്ലേ കുഞ്ഞൊരു പയറ് അയിന് നമ്മ പറയാ ചെറുമയറി ചെറുപയറ് ഒണക്കപ്പയറ് പച്ചപ്പയറ് ഉം
ആ അത് ചെറുപ അതിന് ചെറുപയർന്ന് പറയും ഇതിനെ വെള്ളപ്പയ്ര്ന്ന് പറയും ഇനി വേറൊന്നുണ്ട് അതേപോലെ ഒന്ന് ഒരു ആ ബ്രൗൺ കളറെന്നേണ് അയ്നെ പുളിയവരക്കാന്ന് പറയും
പുളിവരക്കെ ഹെ അത് ഞാൻ കേട്ട് അതന്ന് നിന്റെ വീട്ട്
ആഹ ഞാൻ കാണിച്ചന്നില്ലായിരുന്നോ
ആഹ് അത് മൻസ്
ആഹ അഹ് അതാണ് അമര
ആഹ് അലക്കാ അറിയോ അമര ഒരു പീന്റെ നമ്മള് ഈ ഏ കാർട്ടൂൺലെ പിച്ചർലൊ ക്കെകാണ്ണ ഒരു പീയില്ലേ പീസ പീസ് പയറന്നെ ഏ പിസ് വന്ന്ട്ട് ന്നമ്മളിതില് കാൺലെ കാർട്ടൂണിലൊക്കെ കാണഅ നല്ലൊരുഷെയ്പ്പ് ആഹ ആഷെയ്പ്പാണത് അത് അവ് ഐ തിന്റെ ഉള്ളിത്തെ ആ കുരുകൊറച്ച് വെല്ല്യ കുരുആരിക്കും അത് പിന്നെ ടെസ്റ്റില്ല വെക്കാ
പിന്നൊരുസാധനം ഉണ്ട് എനാ ഈ മറ്റെതത്തൊക്കെ ഇല്ല കാനൊ ഒരുദിനകത്ത് കുഞ്ഞു കുഞ്ഞു മണിയായിട്ട്ന്ന് തൊവര
തവരനെ തോന്നണ് ഈ അമരാന്ന് പറയണ് തൊവരല്ല തൊവരാന്നർട്ടൊരു സാധനം എനിക്കറിയില്ല
ആ തൊവ ആ തൊവരാ ആ അത് തൊവര വേറെയിൻഡ് മറ്റേത്ണ്ട് അമര അമരക്ക വേറെയിൻഡ് അമരക്ക നീളത്തില്, നീളത്തിലായിട്ട് തൊ നമ്മുടെ തൊലി അയിനൊരു തൊലിണ്ട് അഇങ്ങനെ പൊളിച്ചി അല്ല കൈപ്പൊന്നല്ലാ. തടിയല്ലാടി, അത്ങ്ങനെ നൈസാ പില്ലാന്ന് പറയണേ, യ്ന്റെ സൈഡ് മാത്രങ്ങനെ തൊലിക്കും
കൊർച്ച് നീളണ്ടല്ലേ ആഹ് അതിന് അഹ് മനസ്സിലായി, അതെനിക്ക് അത്രഷ്ടല്ല അതാണ് ഞങ്ങളെ അപ്പൊ ഈ ഉം തത്ത കഴിക്കണംന്നാണോ നിങ്ങളക്കെ അവടെ
ആഹ് തത്തക്ക് കുഞ്ഞ് കുഞ്ഞ് മണിയാണ് ഒരുതിന് ഒരുതിനകത്തെന്നെ കുഞ്ഞു കുഞ്ഞു കൊറെ എണ്ണം അങ്ങനെ ഇള്ളത് ഉണ്ടാകും അതിനങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാ തൊലിച്ച് ക
മോളിലൊരണ്ണം താഴെ ഒരണ്ണം അങ്ങനെ അടീക്കടീക്ക ടീക്കായിട്ടല്ലേ
ഒ ഒരൻത്തില് നാലഞ്ച് മണി ഇണ്ടാവും
നി പറണത് എനിക്ക് മൻസിലായി അതിനെ അമ്മള് അമര പർണാപറയാ പക്ഷെ ഇതിനെ ഈ പറഞ്ഞ നീ വേറ്
ഇതെരിവുള്ള സാധനമാണ്
വീതിള്ളതല്ല അമര വീതിഇള്ളത് താെവരാ താെവരാന്ന് ഇങ്ങള്പറയും ഞങ്ങള് അമരാന്നും ആഹ് വീതിള്ളേയ്നെ ഇങ്ങള് താെവരാന്ന് പറയും ഞമ്മള് അമരാന്ന് പറയും ഉം
ആഹ്
ഇങ്ങനെ
ഉം ഉം
അഹ് ഇതൊന്നും ഇപ്പ വെച്ച ഞാനെന്നുല്യേ ഉം ഇതൊക്കെ ഹൽത്തിട്ട് ഹൻലാപ് പിന്നെ ഈ പർണ ഇതില്ല വാഴന്റെ പിണ്ടി അത് ചെലോര് ഉപ്പിലിട്ണാണ നല്ല ടേസ്റ്റാ ഉം അതെന്നാ അത് ഉപ്പിലിട്ണ് കൊറെ പേര്
ആഹ്
പിന്നെ അത്പോലെന്നെ ഇത് നമ്മള് ജൂസ് അടിച്ച്കുടി
ഏത് ഉണ്ണിതണ്ടാേ
വാഴന്റെ തണ്ട്
ആഹ് ഉണ്ണിതണ്ട് ഉം
ജൂസ് അടിച്ചാല് നല്ല ടേസ്റ്റാ ടേസ്റ്റ് ഏതെന്ന് വെച്ച്നഇത് നമ്മള് പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നൂല കുടിച്ചാ നമ്മളത് അറിയും അത് അത്രീം നല്ല ഗുണള്ള സാധനാ ഉണ്ണിത്തണ്ട് പറ്ണൈഞ്ഞാല്
ഉം
ഉം നല്ലതാ ഹെൽത്തിന് നല്ലതായിട്ട്ള്ള സാധനാ
മറ്റാളൊർക്കം
ഉം
ശരിയിട്ടാ ഞാനിപ്പ വിളിച്ചാട്ടാ ഒരു മിൻറ്റെ ആഹ് ഉം